ഹലോ തെരക്കിലാ
അല്ല കുറച്ച് തെരക്ക് ഇപ്പൊ കഴിഞ്ഞ്
ഏ കുട്ട്യാളൊക്കെ സ്കൂളിൽ പോയോ
ആഹ് ഒരു മോള് പോയി ഒരു മോള് ഒമ്പതേക്കാലവും വരാന് പത്തണിക്ക ക്ലാസ്സ് വരാ ആ അങ്ങനെ വരു
ആ മറ്റൊൾ പിന്നെ നാരത്തെ മദ്രസ്സ് വിട്ട് വരുണ്ടാവൂല്ലേ
ആഹ ഓക്ക് പത്താം ക്ലാസ് ആയേന കൊണ്ട് ഒമ്പത് മണിയാവുമ്പഴത്തേക്ക് ക്ലാസ്സിൽ എത്തണം
സ്കൂളിലും പത്താം ക്ലാസ്സിലാ
ആഹ്
ആഹ്
നേരത്തെ പോവും ചെയ്യും രാവിലെ മദ്രസയിലെക്ക് ആറരക്ക് പോണം മ് ആ ഇങ്ങളെ പണിയെല്ലാം കഴിഞ്ഞ അല്ല മൂന്നാൾണ്ട് ഒരു മോനുണ്ട് ഓൻ മൂത്തതാ
മൂത്തത് ആ പഠിപ്പ് കഴിഞ്ഞ് നിക്കാ
അല്ലെ പ്ലസ് ടു കഴിഞ്ഞതായിപ്പോ
ആഹ് ആഹ ഇഞ് എന്താ നോക്ക്ണു
ഓനോരു കോയ്സ് എടുത്ത് പഠിക്കുന്നുണ്ട്
ഏ എന്ത് കോഴ്‌സാ
ഓനെന്തോ നമ്മളെ ലോജിസ്റ്റികോ അങ്ങനത്തെന്തോ പഠിക്ക്ന്നു
ഏഹ്
മ് പഠിക്കാണ്ട് ഒന്നും നടക്കൂലല്ലോ കുട്ടി
അതെ അതെ പഠിപ്പ് വാണം അതാ ഒന്ന
അന്നേ നമ്മളെപ്പോലെന്നായ ശരിയാവൂലാലോ പണ്ടൊന്നും അത്ര പഠിപ്പ് വേണ്ടാലോ
ഇപ്പത്തെ കാലത്ത് തീരെ നടക്കൂല
ഒന്നും നടക്കൂല പ്പെങ്കുട്ട്യാക്ക് വരെ പഠിപ്പാ വാണ്ട്യെ
അതെ അതെ
കാണാൻവന്നല്ലഅതല്ലേ ചോദ്യം ത്ര വരെ പഠിച്ച്
പെങ്കുട്ട്യാളന്നെ കിട്ടാല്ല ഒക്കെ പഠിച്ചാണ് പഠ്ച്ചാണ് അർഞ്ഞിട്ട് ഉം
ആണ്ങ്ങൾ കാണാം പോയാലഎത്ര വരെ പട്ച്ച്ന്നാണ്ങ്ങളോടിങ്ങോട്ടാ ചോയിക്ക്ന്നിപ്പൊ
ആയ്ശെരിയാ അഅ് കാര്യാണ് അതെ അതെ ഇപ്പ് ഇപ്പൊ തിരി ച്ച് മാറീ
എല്ലം മാറീറ്റ്യാള്ളേ
ആഹ്
അമ്മെക്കൊണ്ട് കടിക്കാള്ളാെന്നും നടക്കൂലേ
ആഹ്
ഇങ്ങളെ കുട്ട്യള്
ഏ് ഒരാള് വന്ന്കുണു മദ്രസുട്ട്ട്ട് പിന്നെ ഒരാള് ഒമ്പമണി ഒമ്പത് തേകാലൊക്കാവും വരുമ്പക്ക് ട്ടില്ല ഉം ആഹ് പിന്നെ ചെറിയെത് രണ്ടാളീം ചേർത്തി ട്ടില്ല ഓല് യു കെ ജിലാണ് അഞ്ച് വയസ്സ് അയ്ക്കുണു അപ്പെഞ്ഞ് ആറ് വയസ്സിലാ ചേർത്തണം വിചാര്ച്ച്ട്ടാണ്
ആഹ് ആഹ്
ആഹ് ചായൊക്കെ കുടിയഴിഞ്ഞിലേ
ചായക്കെ കുട്ച്ചൂ
ആഹ് ആഹ്
ചായ കൊട്ത്ത് ഇന്ന് ഞാൻ ഭൂരിയാ ഇണ്ടാക്ക്യ
ആഹ് അയ്ക്ക് കറ്യന്താ അഹ് ആഹ് ആഹ്
ഞ്ഞ് ഞങ്ങക്ക് ഭൂരീണ്ടലമ്പ് ഓലോരോന്നിങ്ങ് പറയൂ ഓലോരോന്നിങ്ങ് പറയും ഇപ്പൊ അങ്ങനെല്ലേ
ആഹ് ആഹ് അതെ നമ്മള ഇഷ്ടത്തിന് ഇണ്ടാക്കാൻ പറ്റില്ല അതെ അതെ ആഹ് നമ്മള ഇഷ്ടത്തിന് ഇണ്ടാക്കാൻ പറ്റില്ല
അപ്പോൽക്ക് പറ്റൂല പിന്നെ രാവിലെത്തതല്ലേ ഓല് പറിമ്പോലേം കൊട്ക്കും
ആഹ്
പിന്നെ ബൈന്നേരല്ലേ ഇങ്ങത്ത് ഇല്ല നമ്മള് കടിണ്ടാക്കുന്ന അതാണ കൊണ്ടോകും വന്നിട്ട് കഴിക്കും ഉം ന്നെട്ട്
പോവുമ്പളും കടി കഴ് ത്ത്ന്നാ അവട്ന്നും കടിന്നയ്യാ ആഹ് ആഹ്
മൂത്തോളേ മറ്റോക്കാടെ ച്ചോറ്ണ്ട് ഇസ്കൂള് ചോറെല്ലണ്ടാ അഒന്നും ഇപ്പഴ്ത്തെ കുട്ട്യാള് കഴിക്കൂലാല്ലോ
ഇന്റെ മക്കളൊക്കെ ഇത് വരെ കഴിച്ചിട്ട്ണ്ട് നാ ആറാം ക്ലാസ്സിലാണ് മൂത്തോന് ആഹ്
പത്താം ക്ലാസ്സാര്ക്കുണ്ട് ഇപ്പം ഭക്ഷണം
അതെ എട്ടാം ക്ലാസ്സല്ലേ
അല്ല ഇവിടെല്ലോം പത്താം ക്ലാസ്സിനുണ്ട് അല്ലെ നല്ല കറിയല്ലണ്ട് ഇപ്പ സ്കൂളില് പലേ കറിയും മ്പക്ക്
പ്പേരിം കറിയൊക്കൊ ക്കൊ ണ്ട് ന്നാലും കുട്ട്യാള് വീട്ട്ന്ന് കൊണ്ടോവും ഉം ഉം ഉം
ഓല് ഞമ്മളെ കൾപ്പിക്ക്ന്ന് വേറെന്താ
എങ്ങനെ
ഞമ്മളൊക്കെ അടുപ്പിക്കുന്നു വേറെ എത്ര വക്ക എന്തായിപ്പ? ഒന്ന് കൊറഞ്ഞ നമ്മുക്ക് ലേശം കുറവുണ്ടാവൂല്ലേ.
കുട്ടികള് മുട്ടായി അല്ലേ കൊണ്ടോവാ, ഇബാടെ പച്ചക്കറിയ കൊണ്ടോവാ. അപ്പൊ പിന്നെ ഉപ്പേരിക്കൊ വെച്ചോട് ക്കാലോ. ആഹ്
ഉം.. അവ്ടെല്ലാം ണ്ടാവും പെ സ്കൂള്. സാമ്പാർ അടു കമ്പക്കുന്നുണ്ടല്ലോ ചിലപ്പോം മതി മൂസ്ണ്ടാവും. ആഹ് ഒന്നും പറ്റൂല
ആഹ്
വേറെ നിങ്ങളയല്ലാം കഴിഞ്ഞ?
ഇതാ കുട്ടികൾക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്ത് കൊട്ക്ക്ണ്ട്, ഓൽക്ക് സ്നാക്സ് കൊണ്ടോണം അപ്പന്ന്... താണ് മാങ്ങേണ്, തേങ്ങന്റെ തോ തോല് ചെത്ത്ണുണ്ട് നുറുക്കണുണ്ട് വർത്താനം പറയണുണ്ട്, ഒക്കെ ചെയ്യണ്ട്. ഒക്കെ നടക്കണ്ടേ?
കുട്ടി
അതെ.
വർക്കിൽ കൂടെ പണി.
അതെ, രണ്ടും നടക്കണ്ടേ?
അതന്നെ.
ആഹ്
ഇതിനായ്ട്ട് കാത്ത്
ഏയ് അത് നടക്കൂല, പണിയുടെ എടെകൂടെങ്ങനെ ട്ത്ത് ഇട്ക്കണെങ്കി നടക്കും, അല്ലതെതിനായിട്ടൊരു ടൈം ഒന്നും ണ്ടാവ് ല്ല.
അതൊന്നും ണ്ടാവില്ല.
ആഹ് അതാ, എന്ത്?
അത് തന്നെ നോക്കിയിരിക്കാ നമുക്ക് നേരോണ്ടാവ് ല്ല
നേരണ്ടാവ് ല. അതെ എങ്ങനെ? ആഹ് ഓല് മീൻ കച്ചോടാണ് അപ്പോ? മീനും കൊണ്ട് പൊയ്ക്കാണ്, അത് കഴിഞ്ഞ് വന്നാല് പിന്നെ ഓട്ട്രഷോടും.
ആ ആ മീന് പോക്ണോണ്ട് പൊലർച്ച പോണേയിക്കും ലേ?
ആഹ് നാലരക്ക് നീച്ചു പോണം മീൻ എടുക്കാൻ മാർക്കറ്റക്ക്.
ആഹ്
ആഹ്
അങ്ങനെ കയ്യൂല്ലേ അയിന് രാവിലെ?
ആ ചെലപ്പ നേർത്തെ പത്തര ഒക്കെ ആകുമ്പോ ചെലപ്പോ പതിനൊന്നര ചലപ്പോ പന്ത്രണ്ടര. ചെലവാവ്ണിനന്സരിച്ച് വരും.
ആഹ്
ആഹ് എന്നിട്ട് പിന്നെ പുഴയി പോയി വണ്ടിയൊക്കെ കഴുകി കുളിച്ച് വരുമ്പോഴക്കിന് രണ്ട് മണിയാവും, എന്നിട്ട് പിന്നെ ചോറൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കടന്ന്...
ഉം.
അപ്പൊ പിന്നെ ഓട്ടർശെടുത്ത് പോകും.
ഉം.
ആഹ് തന്നെ അവിടെങ്ങനെ? എന്താവർക്ക്?
ഒന്നുല്ല അവർ പീടിയാലാള്ളെ.
സ്വന്തം കടെ
ആഹ്
ആഹ് എന്ത് കടയാണ്
അത് ഹോട്ടലും കൂൾബാറും ര -
ആഹ് ആഹ് അവിടുന്ന് സാധനങ്ങള് കൊണ്ട് വരുമ്പോ.
ഇല്ല ഓർ ങ്ങനെ വരൂല. ആഴ്ചയിൽ വരും ലേശം ദൂരെയാ ഉള്ളത് അന്ന് ഇപ്പോ ദെവസം വരായാവില്ല ശനിയാഴ്ച വരും അങ്ങനെ
ഏ ഞായറാഴ്ച്ച നിന്നിട്ട് തിളാഴ്ച്ച പോവാ.
ആഹ് നോ
ആ ഞായറാഴ്ച്ച കട ലീവേകാരല്ലേരിക്കും
ആഹ്
ആഹ്
രാവിലെ മോള് തിങ്കളാഴ്ച അവര്.
തിങ്കളാഴ്ച രാവിലെ
ഉം
ആഹ്
പത്തിരി ഞാൻ ഉണ്ടാകും അത്ര ഉണ്ടാവോ ദിവസം വരൂല.
ആഹ് ആ ഹ് ആഹ്
ഒന്നൊന്നും നടക്കൂല ആവൂല അങ്ങനെയ വേരെ
ആഹ്
ചായക്കെന്താ കടി ഒണ്ടാക്കിയേ.
ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയെക്കുന്നെ
കറിയോ
കറിയൊന്നുമില്ല വെറും പുട്ട്
അയ് പയം കൊടുത്തായിരിക്കും അല്ലേ
പഴം മേടിച്ചിട്ടില്ല വെറും പുട്ടും ചായയും അങ്ങനെ കുടിച്ചെ
കടി ഒന്നും ഇല്ലാണ്ട് ഇവിടെയൊന്നും നടക്കൂല. കടലേ പയറോ എന്തൊക്കെ വേണേ പുട്ട് ഉണ്ടാക്കിയാല്
ആഹ്
കറിയൊന്നും ഇല്ലാണ്ടൊന്നും പറ്റൂല്ല.
അഹ് ആഹ്
ചെല കുട്ടിയൊക്കെന്നും ഉണ്ടാവില്ലേ പഞ്ചാരെല്ലാം കൂട്ടി അങ് തിന്നും.
ഉം അവര് ചായയിൽ പാർന്നിട്ടൊക്കെ അങ്ങനെ കുടിക്കും. എന്ത് നോക്കണ നിക്നിക് പറഞ്ഞിട് ചെയ്യാം അ പറയുന്നന്ന രീതി പറ ഓന് എന്താ ടൈംടബിൾ എന്തോ നോക്കാണ്ട് പറഞ്ഞു.
ആഹ് പത്ത് മിനിറ്റ് കയ്യാണ്ട് നമ്മുക്ക് വെക്കാൻ പറ്റില്ലല്ലോ.
ആഹ് ഓന് വർത്താനം പറയുവേ ചെയ്തു ഞാൻ അതിന്റെയെടെക്കൂടെ നോക്കു- ക്കും ചെയ്യാറുണ്ടെ
ഓലെ പരിപാടി ഒന്നും നോക്കണ്ട ഓല്ക്ക് എങ്ങനെങ്കിലും ഫോണ് അങ്ങ് കിട്ടണം
ആഹ്
എല്ലാംടെ അത് തന്നെ പ്രശ്നം ഇവിടെല്ലാം അങ്ങനെ തന്നെ സ്കൂളും- ഫോ ചായ കുടിക്കണെങ്കി ഫോണ് വേണായിരിക്കും. അങ്ങ നെ ചായ എല്ലാം കുടിക്കും
ആഹ് ടിവിയുടെ മുന്നിലിരുന്നിട്ട് ഒക്കെ തിന്നോളും
അത് തന്നെ അതാ പറഞ്ഞെ ഇപ്പഴത്തെ കുട്ടികൾക്ക് എല്ലാം ഒരു മോഡലാ.
അതെ
നമ്മളൊന്നും മാ
സ്കൂള് വീട്ടിട്ടൊക്കെ എപ്പളാഞ്ഞ് ഓലൊക്കെ വരാ
അഞ്ച് മണിയെല്ലാവും
ആഹ് എല്ല എല്ലാരും ഇപ്പ വരാ
ആഹ് രണ്ടാള് ഏകദേശം ഒപ്പരാ വരാഓ ബൈന്നേര ക്ലാസ്ണ്ടാവും ഏതെങ്കിലല്ലാം ക്ലാസ് ഉണ്ടാവും ബൈന്നേരം രാവിലെ ബൈന്നേരും ക്ലസ് ഉണ്ടാവും പത്താം ക്ലാസല്ലേ മോർണിംഗ് ഈവനിങ് ഉണ്ടാവും ആ ഇണ്ടാവും
ആഹ്
എന്നാ പിന്നെ അത് കഴിഞ്ഞാല വരു
നീ അപ്പ വരുമ്പോ എന്താ കൊടുക്കാ
ഇപ്പം വരുമ്പോ ചെൽപ്പം ചായ കുടിക്കൂ ചെൽപ്പം ചോറ് വഴിക്കൂ അല്പ്പം ചോറു മാണ്ടേരിക്കും മോന്തിക്കാവേ
ആഹ് അപ്പൊ നാല് മണിക്ക് എന്തേലും ചായ എന്തേലും കടി എന്തേലും കിട്ടണ്ടിയരുലേ ആഹ് ഇവിടെ ചോറ് തീരെ എറങ്ങൂല
അതന്നെ ചോറ് ഇപ്പഴത്തെ കുട്ടിക്കൊന്നും പറ്റ്ന്നില്ലേ
ആഹ് ആഹ് ഇണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും കിട്ടിയാ മതി വരുമ്പോക്കിന് എന്തെങ്കിലും ഒന്ന്ങ്ങട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ ആഹ് എന്തെങ്കിലൊന്ന്തി ദിവസ ങ്ങനെ ഒപ്പിച്ചൊട്ക്കണ്ടെ
അതന്നെ അതാ ആത്ത്
ആഹ് ആഹ്
അമ്മക്ക് ഒരിക്കലും റസ്റ്റില്ലാലൊ ആ അമ്മക്റേഷം പണിയും കൊറവുണ്ടാ എടുത്തുടന്നെല്ലെ പണി ഇവലെ പറഞ്ഞെച്ചാതന്നെ നമ്ക്ക്‌ത്ര പണിണ്ട്
ഉം
അടിക്കലും തൊടക്കലും
ഓലെ പറണയക്കോളം ഓലപ്പം ഇങ്ങനെ നിന്ന് തിരിയണം അത് കഴിഞ്ഞാലല്ലേ ബാക്കി പണിയർക്കൊക്കെ നിക്കാൻ പറ്റുള്ളു ഉം
നമ്മക്കപ്പം വർക്ക്ന്നെ സാലറി ഇല്ലേ താനും
അതെ അതാണ് സംഭവം ഉം ഏഹ്
വറെന്തെ മഴണ്ടാ
മഴപ്പം ഇന്ന് ഇതുവരെല്ലാ ഇഞ് മൂടികോണ്ടന്നെണ് വെയിലൊന്നുല്ല പെയ്യാൻ സാധ്യത ഇണ്ട്
ഇണ്ട് ഇവിടെ എങ്ങനെ എടക്കടക്ക് പെയ്യുന്നുണ്ട്
ആ അതാണ് എടക്കടക്ക് ഒരു വെയിലും അല്ല മഴല്ലാത്തക്കൊരു കാലാവസ്ഥ ഉം തുണികള് ഒണങ്ങുല്ല്യ ഇവിടെണങ്കി ഡെയിലി യൂണിഫോമാണം ഒരാൾക്ക് ഉം ബുധനാഴ്ചയ്ന്നും ഒഴിവില്ലേ
ഏറ്റസു ഒയിവുണ്ടാവുല്ല ചെറിയോക്ക് ബുധനാഴ്ച്ച വാണ്ട
ആഹ് ഇബന്റെ വല്യൊള്ക്ക്‌ വല്ല്യോൻക്കാണ് ഡെയ്ലി വാണ്ടത്
ആഹ് അങ്ങനെ തന്നെ ഇവിടെ വലിയോൽക്കാ വാണ്ടത്
ആഹ്
എൽ പി ക്ലാസ് വരെ ബുധനാഴ്ചയിൽ ആ ആയിക്കോട്ടാ